അലോ.
എന്തൊക്കെയാ വിശേഷങ്ങള്?
നല് ആഹ കൊറ ആയി വിളിച്ചിട്ട ടാ ഞാനുണ്ടല്ലോ ഞാനിപ്പോ പിന്നെ ഒരാക്ക ഇങ്ങനെ വിളിച്ചാൻ വേണ്ടി ഇങ്ങനെ നക്കന കേട്ടോ ഫോണ് കയ്ൽ എടുത്തിട്ടള്ളായിനോ അപ്പോളാണ് പിന്നെ അപ്പൊ എന്റെ ഇളച്ച്ി പറഞ്ഞേ എന്താ ഞങ്ങാനിപ്പോൊ ചോറ് തീ മട്ടിക്കാണ് അപ്പൊ അതെന്തോ അയക്കണന്ന് പറഞ്ഞപ്പോ ഞാാന അത് നോക്കാൻ വേണ്ടിന്ന് തിരിഞ്ഞതാണ്
ആഹ ഞാന് കൊറെന്ന ഇവിടെ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടേ ഉ വെറുതെ ബോറടിച്ചിരിക്ക അടുപ്പില് തീ കത്താൻ ഭയങ്കര പാട്
അതാണടാ എന്ത് ഞങ്ങള് അടുപ്പത്തിൽ മഴ പെയ്ത കഴിഞ്ഞാല് ഞങ്ങള ഇവിടെ അടുപ്പത്താണ് ചോറ് േ ഞാൻ ചോറ് വെച്ചുകാണ്ട് തിരിഞ്ഞു അപ്പോൊ ഇഞ്ച വൈത്താലം തിജു പോ നിിക്കണ്
അതാണ് ഈ തണവ തണവായിട്ട് മരം കൊമ്പൊക്കെ ഉണങ്ങി ഉണക്ക ഉണ്ടെങ്കിൽ അത്ർ ഇപ്പ ഉണ്ടായിട്ട് ഭയങ്കര താമസംല്ലെിൽ പേരിൽൊന്ന് മഴ കൊണ്ടും ചെയ്തു അറക് മൂടിയിട്ട് ഡെയിലി കണ്ട് കണ്ടൻ തുറന്നിട്ടിരുന്നേ അപ്പൊതാ അങ്ങ് നനവായി നന്നപ്പ ഉണ്ടായത് നല്ലരു ഇ പ്രതീക്ഷ മറന്നു പോയ ചീറ്റിടാനേ അല് അമല്െ സീറ്റ കെച്ചിടാന് അെ ഈ തണുപ്പായയത്ോണ്ട് എന്നാണ് ഞാൻ ഇതില ഇങ്ങനെ കണ്ടിന്നോ ഇടരക്കൊന്നും ഇങ്ങ ത തുറന്നിട്ടില്ലെങ്കിൽ അതിന്റെ അടിൽ വന്ന്ങ്ങ മറ്റുള്ള ആരെങ്കിലും എടുക്കുന്നേ അപ്പൊ പിന്നെ അത് വർക്കണ്ടല്ലോ വെറുതെ ഇവിടെണെിലും ഈ ഇടായിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് പൂച്ചുട്ടികൾ ചാവുന്നുുംണ്ട് അൊ ഞാ എന്തേലും തട്ടിട്ടോന്ന് അറിയില്ല അപ്പ ഞാ ഇനി അയി എന്തങ്കുംണ്ടങ്ക നമ്മള നേ നേരത്തെ രാവിലെ ഇച്ചു കണ്ടല്ലോ വർക്ക് എടുക്കാൻ പോവാ മാത്ര സ്ൂക്ക പോകണം നേര സ്കൂക്ക് ചോറാവണല്ലോ അപ്പൊ ഞാൻ പറകിൽക്ക് എന്താണ് ആരും ആരെങ്കിലും പോയിോടെ വലിച്ച കണ്ടണ്ടല്ലാന്ന്ചാരിച്ചാണ് ഞാൻ തന്നിട്ട്റിയുന്നത് പിന്നെ നമ്മുക്ക് മൂടാൻ മറന്ന്ു കാലിപ്പ മഴയും കൊണ്ട് ഇപ്പൊ തീ പത്തണന്നല്ല ശേശം പിടിക്കുക
െയണ പിജത്തല്ലേഞാൻ പറഞ്ഞ ഞാൻ ചോറി മ ഇാണ്ടന്ന് തിരിത്ോരി ഇട്ടി കുറുവരിയാണ് അപ്പോ അവിടെ കടന്ന പോല്ലോ ഏ അത് തന്നെയാണ് എത്ര രണ്ട് മണിക്കൂർ കഴിയണമന്ന് വെന്ത് കിട്ടണമെങ്കിൽ ആയിക്കൂടെ വറക ഇങ്ങനെ ഇന്നാണെങ്കി മായ
ഉം ചകിരി ഇട്ട് കൊടുത്താലേ എന്നാ പിന്നെ അവര് കണല് വരുമ്പോ ഒണ്ട് ചിട്ടത ഈ തകിരില്ലാത്ത പുൊറല്ലേ മറ്റേ പുൊറം ആ പുൊറട്ടെടുത്താല് വേഗം ഇങ്ങനെതായ കനല് കൂടുതൽ ആയി കിട്ടും കൂടുതൽ ടൈം മറ്റേത് ഇങ്ങനെ ചകിയുള്ള പോരെ കമഴത്തിട്ട കൊടുക്ക കാലത്ത് വയസ്സായ ആര് പഴയള്ള ആൾക്കർ അങ്ങനെത്ര ചെയ്യാം അടലൊരു കൊള്ളിട്ട് കൊടുത്താൽ മതിീന്ന് അവന് കൂടുതൽ വറക് കഴിയൂലറ്റേ മളി കൊള്ളണ വറകല്ലേ ഇപ്പൊ നന്നല് പറമ്പ് നിർക്കല്ലല്ലോ
ആഹ് ഇല്ല ഇപ്പ ഇനോടെ വറകോടെ ഇപ്പൊ ഇനി വറകൊന്നും ഇല്ലല്ലോ പറയാ
ആഹ്
ഇങ്ങളവിടൊക്കെ വിറക് കിട്ടുവോ അ അതൊ വേടിച്ചലാ.
ആ ഗുഡ്സിന് നാല് നാല് അഞ്ച് ഒക്കെ ആ റേഞ്ചില് വരും.
നല്ല പൈസ ആവുലേ.
വെറെകും ഗ്യാസുആയിറ്റ് വല്യ മാറ്റൊന്നില്ല.
ആഹഹ് അപ്പൊ ഗ്യാസല്ലേ നല്ലത്
ഗ്യാസ് നല്ലതന്നെയാണ് പക്ഷേ കുറവൊക്കെ വെക്കുമ്പോളെ ഇപ്പ ഗ്യാസ് ന് ഡിമാന്റായ കാരണേ ഉം ഒരു ചെറിയൊരു പേടിയ അഥവാ കിട്ടില്ലെങ്കില് രാവിലകത്തെ ചായ ഉണ്ടാക്കുന്ന ആ തിരക്കുണ്ടല്ലോ ആ ഒരു പടാ ഹ് ഹ് അത് ഇണ്ടാകൂ വെച്ചിട്ടുള്ള ഒരു പേടിയാ ആ സമയത്ത് നമുക്ക് തീ പിടി കിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇ ചോറായില്ലാന്നുണ്ടങ്കിൽ നമ്മൾ ഇരുപറുപ്പ്യ കൊടുത്താൽ പുറത്തുന്ന് ഓല് പൊറാട്ടന്നോളും. കുട്ടികള് സ്കൂൾന്ന് ഉച്ചക്കെ ആ അങ്ങനെയുണ്ട് ഇബലെ സ്കൂളിൽ ചോറുണ്ട് ഇനി ഇച്ചി വലിയ കുട്ടികൾ വേടി കാത്തോണ്ട് കുട്ട്യേൽക് മടിയ ചോർ വേടി
ആഹ് തന്നേണയ് വേടിക്കാൻ മടിയാണ്. ഇഞ്ച മകളും അങ്ങനത്തന്നെ അതെന്നെനായ്‌ ഓളെയ് നാലാളാസ് വരെ ചോറ് വേടിച്ചീന്നൂട്ടോ പിന്നെ അങ്ങോട്ട് വേടിച്ചാ മടിയാണ്. പിന്നെ രാവിലെ നായിക്കുട്ടൂലേ ഞാനിപ്പ കുറുവരി ആവുമ്പോ എന്താ ല്ലച്ചേട്ടാ തലേന്ന് ഇത്തിരി ഞങ്ങക്ക് രണ്ടു നേരം വെക്കണേ.
ആഹ് അപ്പൊ രാത്രികത്തിന്ന് ലേഷം ഫ്രിഡ്ജിക്ക് വെച്ചാ മതി. എന്നാ പിന്നെ കുറച്ച് വേവിക്കാനില്ലേ ഉള്ളു. പിന്നെ ഒന്ന് കുക്കറിലിറ്റങ്ങാണ്ട് ഒര് ഒറ്റ ഊത് ഉപ്പിട്ടിങ്ങാണ്ട് ഊതിയാണ്ടല്ലോ. അത് നല്ല പാകത് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പതന്നെ അയിമ്മക്ക് കുക്കറമൊക്കെ വെള്ളം പാ പാർന്നിട്ട് എന്താണ് ആ എയർഫുള്ളങ്ങട്ട് കളഞ്ഞിഞ്ഞിങ്ങാണ്ട് തുറന്നിങ്ങാണ്ട് ഒന്നങ്ങട് വെള്ളൊഴിച്ചിങ്ങാണ്ട് പിന്നൊന്ന് തളപ്പിച്ചാല് അടി അടിപൊളിയായിരിക്കും. നല്ല സോഫ്റ്റ് ഉണ്ടാകും. മറ്റേത് അയിൽ തന്നെ കിടന്ന് കുമ്മി കഴിഞ്ഞാൽ പിന്നെ കൂട്ടാൻ ങ്ങട്ട് അയ്ക്ക് വെളിച്ചെണ്ണി ഉപ്പിട്ട് കുഴച്ചിങ്ങാണ്ട് ഞാനങ്ങനെ അങ്ങട്ട് ചോറ് സ്കൂൾക് കൊണ്ടാവാൻ വേണ്ടിന്നെ ആ ഉപ്പ് ആ ചോറ് നമ്മള് ഇട്ട ഇണ്ടാവും വെളിച്ചെ വെളിച്ചെണ്ണ ഒന്ന് വെതറി കൊടുതുങ്ങാണ്ട് പിന്നെ മൂന്ന് ഡോട്ട് ഒന്ന് ഉറ്റിച്ചോട്ക്കുട്ടോ ന്നിട്ട് ഒന്ന് കോടഞ്ഞൊടുക്കും ന്നിട്ട് പിന്നെ അയിക്ക് എന്തെങ്കിലും ന്റെ കുട്ടിക്ക് തേങ്ങീ ഉള്ളിയൊക്കെ കൂടിള്ള ആ ചമ്മന്തിണ്ടല്ലോ പച്ചമുളകാ ഇഷ്ടമാണ് അങ്ങനത്തെ ചോർക്ക് അത് രസാണ്പറിം നീരോലിക്കുന്ന കറിയൊന്നും വേണ്ടാട്ടോ ബാഗിലൊന്നായിട്ട് ട്ട് പോയി ബുക്ക്മക്കൊക്കെ മഞ്ഞ കറ അതും ഇതൊക്കെ ആവുന്ന് പറയിം. അതാകുമ്പോ തേങ്ങാ ചമ്മന്തിയാവുമ്പോ വെള്ളകളറല്ലേ ഓന്റെ ബുക്ക്മക്കാവില്ലല്ലോ ഉം കിറ്റൊന്നും ഇപ്പൊ കൊണ്ട് നടക്കലില്ല.
ആഹ് ഇപ്പൊ അയിന് ആരും കൊണ്ടോവില്ലല്ലോ ആഹ് ഇപ്പൊ അയിന് ചെറിയ കു ട്ടകനല്ല കിറ്റ്
ബുക്കാണ് ചെറുതെ എത്രമാതിരി ബുക്ക കൊണ്ടട നടക്കൂല ഞാൻ കിറ്റ് വേടിച്ചു ചെറുതിന് കാരണം നറച്ച് പുസ്തകം ഉണ്ടായോണ്ട് ന്നാ അത് ബേഗ് ചെറിയ ബേഗുമാണ് അപ്പ നറയും. പിന്നെ വലിയ ബേഗ് ഓളിങ്ങട്ട് മടങ്ങും പുറകിൽക്ക് ഇത് പിടിച്ചാന്നെക്കൊണ്ട് പറ്റൂലതൊന്നും ന്നാ പറഞ്ഞത് കിറ്റ് കയ്യിമ്മേ കൊടുക്കുമ്പോ പറേകരെയ് ഇത് വിടിച്ചോ ഞാൻ കേറീട്ട് വെടിക്കട്ടാന്ന്. വണ്ടിക്ക് കേയറിയിട്ടോള് ഞാനവടെ പിടിച്ചുനിക്കാം
ആഹ്
ചായപ്പരിപാടിയൊക്കെ കഴിഞ്ഞിലേ അപ്പൊ ചോർമ്മക്കെത്തിലേ ഇത്ര എളുപ്പം കൊണ്ട്
എയ് ചോർമ്മ ചേച്ചി ന്നെന്താ സംഭവം അറിയോ ന്നേയ് ഇമ്മവിടെ ഇമ്മ ഇവടെല്ല
ആആആഹ് അപ്പൊ എന്തായാലും ഫുള്ള് പണി ഞാൻ തന്നേണ്ന്ന്ള്ള നിലക്ക് വേഗങ്ങട്ട് ചെ
ആ അങ്ങനല്ല അതല്ല രസയ് അത് ഞാനൻ ഞാനെന്റെ എളേ ച്ചിണ്ട് ഞങ്ങിങ്ങനെ മാറി മാറി ഇടുക്കലാണ്. ഒരീസം ഒരാള് അടുപ്പത്ത് പണിട്ക്കും അപ്പൊ മറ്റാള് അടീം തൊടീം കയി ച്ചും. അ അങ്ങനെ എടുക്കലാണ്. അപ്പൊ ഇന്ന് എന്താ ഇച്ചാണ് കിച്ചൻ ഡ്യൂട്ടി. അതിന് ഞാൻ എന്താട്ടീ ഇമ്മ ഇണ്ടാവോ അവിടെ ഗ്യാസതിച്ചാൻ അയക്കുലല്ല് എല്ലാതും മാണം ഈ അടുപ്പത്ത് ആയി കിട്ടാൻ. ഈ കുറവരിഒക്കെ തീമട്ടാ രണ്ട് മണിക്കൂർ സമയം ചോറിനെന്നെ കഴിഞ്ഞു.
രണ്ടടുപ്പില്ലപ്പോ. ഇപ്പ ചെല ചെല വീട്ടിലൊക്കെ ഒരടുപ്പള്ളോ പുതിയ വീടുകളിലൊക്കെ ഒറ്റടുപ്പ്
അതെ രണ്ട് അടുപ്പൊക്കെ ഉണ്ട് രണ്ട് അടുപ്പൊക്കെ ഉണ്ട് പക്ഷെ എന്താച്ചാല് ഈ അടു ഇപ്പ് കത്തിച്ച്ങ്ങാണ്ട് ഒരടുപ്പ് തീരെ കത്തൂലെയ്. ഏ അപ്പൊ ഈ ഒരടു പ്പില് വേഗണ സമയം മറ്റേ അടുപ്പ് തീ ഉടിപ്പിച്ചാ നിക്കണം അപ്പൊ ഈ ഒരടുപ്പത്തന്നെ ഇണ്ടാക്കുള്ളൂ. അപ്പൊ ഈ ചോറ് വെന്ത് കിട്ടോളം രണ്ട് മണിക്കൂർ കണക്കാണ് എട്ട് മണിക്ക് തീമ ഇട്ട പത്തുമണിക്ക് ഊറ്റ
കണ് കണ്ണെടുപ്പില്ലേ
ആഹ് കനി അടുപ്പ് തന്നെ അയില് തന്നെ വെക്കണത് ഇത് ഞങ്ങടെ സാധാ അടുപ്പ് മ്മളെ ഞമ്മളെ പണ്ടത്തെ വെറകെടുപ്പില്ലേ ഞമ്മളെ
ല്ല ഓപ്പൺ ആയിട്ടല്ല ഉം കണ്ണി ഉണ്ടാവ്പോ അയ്മേ വെച്ചു കൊടുത്താല് വേം വെള്ളൊക്ക ചൂടാവും
അപ്പൊ ഞാനന്ന് എന്താ കാട്ടിയത് വച്ചാലേ ഞാന് ത് കറി ഉപ്പേരിക്കുള്ളതൊക്കെ കുക്കറില് ഇട്ട് വായക്കാനു അത് കുക്കറിൽ ഒന്ന് കുകിച്ച അ റെഡി ആക്കിച്ചു പിന്നെ അത് വെന്തക്കെനെ ഞാൻ കറിക്ക്‌ള്ളതും കുക്കറിലിട്ടു
ഉം കായങ്ങൾ കടുക് വറക്കല്ണ്ടൊ ഉള്ളി ഇടുക ചെയ്യാ
ആഹ് ഉള്ളീടാ ങ്ങളൊ ഏ ഇവ്ടെ ഞങ്ങൾ തൂമിക്കയാണ് ഉള്ളിട്ടാണ്ട്
ഉം ചക്ക കടുക് ഇട്ല്ലേ ചെയ്യാ അന്തേയ്യ് ഉം
ചക്ക കട്
ആഹ് അതൊ കട്ക് ന്നെ ഇടല് ഇതേ പോലെ തേങ്ങാ ചെറിയ ജീരകം അങ്ങനെ ട്ടിങ്ങാണ്ട് ഇടുമ്പോ പിന്നെ കട്കിടൂല അല്ലാത്തില് കട്കിടും വെറുതെ ട്ട്ങ്ങാണ്ട് ണ്ടല്ലോ ഒര് വട്ടത്തില് വട്ടത്തില് ഇങ്ങനെ അതായല് കട്ക് ഇടും ഇട്ടാ ചായക്ക് വൈകുന്നേരത്തൊക്കെ അത് രസാണല്ലോ
ആഹ് രസമാണ് ഉം അല്ലെങ്കിലും ചക്കിം മാങ്ങിമം നല്ല രസല്ലേ
ഉം ചക്കേം ചായിം മഴെയും സംഭവം ഒന്നായിട്ട് കാലാവസ്ഥ വളരെ എടുക്കെടുപ്പോ എന്താന്നറിയില്ല പണ്ടത്തെ വല്ലപ്പോ പറ്റാതായ്ക്ക്ണ് ‌ ഇപ്പ ഈ മര്ന്നടിച്ച കോഴിയെ പറ്റുന്നോള്ളൂറോ
ന്റെ ആണോ
ഗ്യാസിന്റെ പ്രശ്മാണ് ഇനിക്കറിയില്ല ഭയങ്കര വയറു വേന വരും ചില ദിവസം പിന്നെ ചക്ക തിന്നല് നമ്മള് ഇഞ്ചിന്റെ ഒണങ്ങിയതില്ലേ ചു കൈ കണ്ടുള്ള ആ അതൊന്ന് തിളപ്പിച്ച് കണ്ടാ വെള്ളം കുടിച്ചാല് ചെലപ്പംരാക്കണ്ടാവും ചക്കക്ക് ചുക്ക് തിന്നിട്ടില്ലെങ്ങള് മാങ്ങ തിന്ന കേടിന് തേങ്ങി തി ന്ന മാറും മാങ്ങ തിന്നിട്ട് വെള്ളതണ്ടാവുമ്പോ ആ ഛർദിക്ക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമോ തേങ്ങ പുളെടുക്ക തിന്ന അല്ലെങ്കി തേങ്ങ ആയിന്റെ ഒര് മി മിക്സിട്ട് തന്നെ തേങ്ങ പുള് ചമച്ച് മടിള്ളർക്ക് അത് തന്നെ മിക്സിയിലിട്ട് അടിച്ചു കാണ്ട് പാല് നല്ലോണം ച്ച്കൊടുത്താ തി അപ്പൊ ആ കേട് മാറും മാങ്ങേന്റെ കേട് ഉം അങ്ങനൊക്കെ പീക്ഷിച്ചുകൊണ്ട് ഇതൊക്കെ വരുമ്പോഴാണ് പരീക്ഷിക്കുക
അതന്നെ
ആ ഉൽമത്തിന്റെ വയവേനക്ക് നമ്മള് ഉലുവയും മുരിങ്ങാകൊല് ഒക്കെ കൂടി നല്ല തൽപിച്ച് കുടി ക്കല് രസഇല്ലാത്ത സാധനങ്ങളാണോ
ആഹ് അതെന്നെ
ആക്കെ ഞാൻ നല്ലം കുടിച്ചിക്ക്‌ണ് ഒരു പ്രായത്തില് ഏയ് എന്തൊരു മരണ വയറ് വേദനയാരുന്നു എന്നാച്ചാല് സത്യത്തിൽ മരിക്കന്നാ വിചാരിച്ചിന്നെ പിന്നിം ഇത് ഇതിദല്ല പിന്നിം പിന്നിം കിട്ടണ ഓഫറാന്ന് മനസ്സിലായത് മാസം മാസം ഒള്ള മെഗോഓഫറാണ് അതൊക്കെ
ഇതന്നെ
ഞാൻ പണ്ട് ഒരീസം വിളിച്ചപ്പോ പറഞ്ഞിന്നല്ലോ അല്ലേ ഇവ്ടെ അടുത്ത് വീട്ടിലെ ഒരിക്ക മരിച്ചിന്ന് ആണോ അയിന്റെ ഉം ഏഴ് ഏഴിന്റെ ദിവസായിന്ന് ഉം ഒര് എട്ട് മണി ഒമ്പത് മണിയാവകുമ്പത്തിന് അ ഇവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇണ്ട് അങ്ങ അങ്ങട്ട് ചെല്ലണം ഉം അവല് എന്താ ചെയ്യണെ അറിയോ ബെ അന്ന് മരിച്ച അന്ന് വന്നെ എല്ലാരും കണക്ക്‌ഓല് നോക്കിക്ക്ണ് തോന്നണ് ക്യാമറണ്ടായതുകൊണ്ട് എങ്ങനെയാന്നാവോ കണക്ക് കിട്ടിയത് ആ കണ്ട് കാണപ്പെട്ട ജനങ്ങളോടൊക്കെ വിളിച്ച്ങ്ങാണ്ട് നമ്പർ ഒപ്പിച്ച് കണ്ട് എല്ലാരരോടും പറഞ്ഞിക്ക എത്ര വരാണ് വല്യ ടീമല്ലേ പറയാലോ ഞമ്മളെ പോലെ അല്ലല്ലോ
അതന്നെ അപ്പൊ എന്നാ എല്ലാരോടും ഇങ്ങനെ കണക്കെടുത്താണ്ട് പറയണ്ട ആ അവശ്യാം ഇല്ലല്ലോ എല്ലാർക്കും- കൊടുക്കുമ്പം അയിനെ വിളിച്ചാണ്ട് പരിപാടി ഉണ്ടാക്കിക്കൂടെ അവർക്ക്
വല്യ പരിപാടിയന്നേ ഇന്നലെ രാത്രിന്നെ രാത്രി നട്ടപ്പാതിരാക്കൊക്കേ ഇവ്ട്ന്ന് മൈ ഒക്കെ ടെസ്റ്റെയ്ത് ക്ലിയറ് ചെയ്യ്ണ്ട് മൈക്കിലാ പരിപാടിയൊക്കെ ആ പരിപാടി- പർദ്ദട്ട്ക്കാണ്ട് പോവാനുള്ള പ്ലാനാ ചായുകുടി കയിഞ്ഞങ്ങനെ- അതോണ്ട് പിന്നെ ഇഞ്ഞി വേറെ പ്രത്യേകിച്ച് പണിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇത്തിരി വെയ്കുന്നേരയ്ക്ണ് ഇന്നിപ്പൊരു തുള്ളി സാധാ ചോറ് തുള്ളി വെച്ച്ക്ക്ണ് കാർണേ അത്‌ അ അ എന്തെങ്കിലും ഇഞ്ഞി അവൾക്കില്യ പോവാത്തൊരു വന്നാലേ ഞങ്ങൾതില് എല്ലാ ടീമുണ്ട് അങ്ങൻത്തെ തിന്നാൻ പറ്റാത്ത ടീമൊക്കെണ്ട് ഞങ്ങൾതീല്.
ഏഹ്
അപ്പൊ പിന്നെ ഓല്ക്ക് അങ്ങൻത്തെ ടീമിന് ഉം ഞമ്മളിവ്ട്‌ത്തെ സാദാ ചോറും, എന്തെങ്കിലൊരു കൂട്ടാനും ഇണ്ടാക്കിവെക്കണം മ ത്തി മൊളകിട്ടേ കൊർച്ച് ബാക്കിണ്ട് റേഷംപീടേത്തെ അരി ഉണ്ട് റേഷംപീടെ ത്തെ അരി ഉണ്ട് പിന്നെ ഇവിടെ ഏട്ടത്തിക്ക് പേരക്കുട്ടി കൊറെ വർഷം കഴിഞ്ഞുണ്ടായപ്പളെ അതിന്റെ ഒരു അരി വിതരണത്തില് ഐന്റരി ക ണ്ടമാനം അതൂണ്ട് അത് തോനെ നേരം വേവ്ണ്ട്. മറ്റേല് ഉം റേഷൻ പീടേലരി മാസം മാസം ഇമ്മാക്ക് മുപ്പത്ട്ടും. ഉം അങ്ങനെണ്ട്. നമുക്ക് വേണ്ടത്ര മേട്ച്ചാ മതി ഏഴ് മേടിക്ക അങ്ങന മേടാച്ചാലുമതി മുപ്പതന്നെ മേടിക്കണെങ്കി മുപ്പതും മേടിക്കാം അങ്ങനെണ്.
ആഹ്
അത്ശെരി.
ഞാൻ വിളിക്കണ്ട്ട്ടാട.
ആഹ് ആയ്ക്കോട്ടെ ആയ്ക്കോട്ടെ ശെരി വിൾച്ചോണ്ടിട്ടോ ആഹ് ആയ്ക്കോട്ടെ.